ലോ കേക്കാവോ?
ആഹ് കേക്ക പറെണ കേക്കാവൊ?
ആഹ്- ആ നിങ്ങടെ അതിന്റെ എഡേല് നല്ല ഒന്ന് ആ- ആഹ് ഉണ്ട് ഉണ്ട്- നല്ല ഒന്നാ കാ പേശി നല്ല കാറ്റായിരുന്നു- അല്ല അത് തെങ്ങ് വീ ആ ഞമ്മൾ നേരത്തെ പോയില്ലേ അപ്പൊ അപ്പൊ അപ്പൊ ഒരു സൗണ്ട് കേട്ടിരുന്നു അപ്പൊ ഞാൻ കട്ടായപ്പോ ഒന്ന് പുറത്തേക്ക് ആ- അവിടെ പോയൊക്കെ കൊലായിൽ പോയി അപ്പൊ തെങ്ങു വീണി ഉം
ആഹ് മ മതിലിന് മതില് പൊളിഞ്ഞോ
ആഹ് അതിന്റെ ഒരു സൈഡ് പൊട്ടിയിരിക്കുന്നു അപ്പഴ്ത്തേനും അവിടെ ആളൊക്കെ കൂടികണു അപ്പുറത്തെ വീട്ടുകാരൊക്കെ
നിങ്ങള വീട്ടിന്റെയാ
ആങ്ങൾതല്ല അവരതാണ് പൊട്ടീക്ക്ണ്
പൊ നിങ്ങളെ വീട്ടീന്നാ വീണത് തെങ്ങ്
ഞങ്ങളെ വീട്ട് ആ
ആ
അത് ചെറിയൊരു തല പോയതാണ് അപ്പൊ
അപ്പൊ അയ്ന് മതില് കെട്ടികൊടുക്കേണ്ടി വരു ഏഹ്
കെട്ടിക്കൊടുക്കേണ്ടേരും അത് അധികായിട്ടില്ല ഞാൻ പ്പവടെ പണിക്കാര്ള്ളത്കൊണ്ട് നമുക്ക്വ്ടെ വീ വീ പൊറ്ത്തൊര് വാത്റൂംണ്ടാക്കണംന്ന്ണ്ട് ഐൻ്റെ കൂടത്തിലിനിചെയ്തൊടുക്കേണ്ടേരും.
ആ ഹാ ഹാ
ന്നൊക്കെ പണിക്കാറ്ണ്ട് നാളെ ഞിപ്പോ ഇന്ന്പ്പോ മഴ ഇല്ലാത്തോണ്ട് പണിക്കാരുണ്ടായിന്ന് നാളെനിപ്പോ മഴ ഇല്ലെങ്കിലേ വരുള്ളൂ
ആ അപ്പൊ ഐൽകൂടിയങ്ങ് ചെയ്തൊട്ത്താ മതി
ആ അധികം പൊട്ടീല്ല അത് ആ കനല് ല്യാത്തതായ് ത അങ്ങനെ പോയി കൊറേ നിന്നതോണ്ടൈ ഉണങ്ങീക്ക്ണ് അതോണ്ട് ലിയ കൊഴപ്പല്ല
ആ ആ
ഭയങ്കര സൗണ്ട്കേട്ടപ്പ ഞാനെന്താ വിചാരിച്ചു
ഉം ഇവിടേം ഉം ഇപ്പ കഴിഞ്ഞതവണ ഒരു കാറ്റ ഞാൻ ഞാ നേരത്തെ പ്രഗ്നന്റയപ്പ അഞ്ചോ ആറോ മാസൊക്കെ ആയിട്ടേള്ളൂ ഞാൻ വെളയില് ഏ ഇങ്ങെ സിറ്റൗട്ടില് ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു അപ്പൊ പെട്ടെന്നിങ്ങനെ നല്ല കാറ്റു മഴയാ ന്റെ അങ്ങ് ഫ്രണ്ടില് മതിലിന്റെ അട്ത്ത് ഞാനൊരു വല്ലൃയ ചെടിച്ചട്ടില് ഒരു പോകൻ വില്ല നട്ടിട്ടു ണ്ടേ അക്കെ മറിഞ്ഞങ്ങനത്തെ കാറ്റായിരുന്നു ഭോകൻ വില്ല നല്ല വല്ലൃ ഭോകൻവില്ലായിരുന്നു ഇങ്ങനെപടർന്ന് പ അതാ ചെടിച്ചട്ടിയോട്കൂടി കാറ്റടിച്ച് താഴ് ള്ളിട്ട് രണ്ട് തവണ വീണ് അത് പൊട്ടൈം ചെയ്ത് അതോടെ ഭോഗംവില്ല നശിച്ചു പോയി അപ്പ ഞാന് അങ്ങനെ ഇരിക്കാം പ്പൊ ഇതിങ്ങനെ വീണുണ്ട് അങ്ങൻത്തെ ശക്തീല് കാറ്റടിക്കുവാ അപ്പൊ ഞാന് ഇങ്ങനെ മനസ്സൊണ്ട്പ്പ എന്റെ വീട്ടിന്റെ രണ്ട് സൈഡില് റബ്ബറും തോട്ടാ അപ്പൊ ഒരു സൈഡില് മതില് കെട്ടിട്ടുണ്ട് ഇപ്പറത്തെ സൈഡില് മതില് കെട്ടീട്ടില്ല അപ്പൊ ഞാനിങ്ങനെ മനസ്സോണ്ട് വിചാരിക്കുവ ഏ മഴ ഇത്രേനല്ല കാറ്റല്ലേ മരങ്ങാനും പിഴുത് വീഴുവോ ഇങ്ങനെ മന സിൽ ഞാൻ വിജാരിച്ച്ട്ട് ഞാൻ ഉടനെ അങ്ങ് അപ്പൊ തന്നെ അങ് ആകത്താ വാതിലങ്ങ് അടച്ചു വാതിൽ അടച്ച് ജനലും അടച്ചിട്ട് നമുക്കിപ്പോ താ എന്തോ വലിയ ശബ്ദം കേക്ക്ന്ന് ആ കാത്ത്ന്ന് അടങ്ങീട്ട് വെ ഏ കേട്ടില്ല റബ്ബർ റബ്ബർ ആ ആ വലുതായിരുന്നെ നിന്നതിൽ ഏറ്റവും വലുതാ അപ്പം ഞാനിങ്ങനെ മനസ്സോണ്ട് വിചാരിക്ക ക്കെയാ ദൈവമേ പിഴുതെങ്ങാനും വീ ഴുവോന്ന് വാതിലും അടച്ച് ജനലും അടച്ചിട്ട് നോക്കിയപ്പ്ഴ്ത്തേക്കും ആ വെളിലേറങ്ങി നോക്കിപ്പോ ഒരു മഴ മഴ അങ്ങനെ തന്നെ
ഇവിടെ കഴിഞ്ഞ പ്രാശം ട്ടാ ഒരു ഓടിട്ട വീടുണ്ടേ ഞങ്ങള തൊട്ടടുത്തെയ് അവിടെ മ്മ് ഒരു മരണ്ട് എത്ച്ചാല് ആഹ്‌ ഉപയോഗിക്കുന്നില്ല ന്നാ ഇവിടെ കൊടിയണ്ണീന്നാ പറയ്യ്യ അതിന് ഇ തീപട്ടിക്കൊക്കെ ഒ ത്ത് പോവാ അങ്ങനത്ത മരം അതിനെ പറ്റുള്ളൂ തീപ്പെട്ടി ഇണ്ടാക്കണ സ്ഥല്ത്ത് അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല നീണ്ട് നല്ല ഇതുണ്ട് അതീ ഓടിട്ട വീട് അതിന്റെ മുകളിക്കാണ്ട് വീണു ഏഹ് അപ്പൊ ഇതുപോലെ അവള് പ്രഗ്നന്റ് ആയിരിക്കാരുന്നു കട്ടിലും അവളിങ്ങനെ ഇങ്ങനക്കെടക്കാണ് അത് ആ കട്ടിലിന്റെ അപ്രത്ത് വന്നിട്ടാ വീണത് അതുകൊണ്ടോള് രക്ഷം പക്ഷെ അയിന്റെ ഈ കമ്പൊക്കെ തട്ടിയിട്ട് വയ്റ്റത്തൊക്കെ മുറിയാരുന്നു എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെെട്ടതാ
ഓഹ് ആരെ ഇവൻ രക്ഷിച്ച് അതുപോലെ തന്നെ ഞാന് എൻറ്റാ എന്റെ വീട്ടിലാരുന്നു നേരത്തെ എന്റെ അച്ഛന്റെ വീടെന്ന് പറയാണെ നമ്മടെ സിമന്റ് കെട്ടി ഇത് ബാർത്തതല്ല ആസ്പറ്റോസിട്ട വീടാ അപ്പൊ വീടിന്റെ പുറക് വശത്ത് ഏഹ് ഒരു ന്ന് വച്ചാ നമ്മളെ വീട്ടിന്റെ തൊട്ട് ഫ്രണ്ടില് റോഡ് പോണ ഹ അത് സിറ്റി റോഡ് ഫ്രണ്ടിൽ കൂട്‌യാ പോകുന്ന് സിറ്റിയിലോട്ടൊക്കെ പോവുന്ന റോഡ് അപ്പൊ പെറകു വശം ത്ത് പാറയാ. അപ്പൊ പാറയിലെ മുകളിലോട്ടൊക്കെ വീടുണ്ട്. നമ്മളെ വീട് ഈ ഏഹ് വാക്കില് കുഴീല്. രിക്കുന്നേ മുകളിലോട്ടൊക്കെ വീടുണ്ടേ. ള്ളോട്ടോക്കെ റബറുംണ്ട്. റബ്ബറു
കൊറേക്കെ തട്ട് തട്ടായിട്ടാവൊല്ലോ ല്ലേ കൊറേക്കെ.
ആ അതെ അതെ. അപ്പഴേ ഈ റബ്ബറുംണ്ടേ. അപ്പൊ ഏഹ് ഞാനൊരു ദിവസം ഇങ്ങനെ ഏഹ് വെളിയില് പെറകുവശത്ത് പെറകുവശത്താ ഈ റബ്ബറൊക്കെ നിക്കുന്നെ. ഞാനിങ്ങനെ വെളിയിലിറങ്ങി നിക്ക, വെളിയിലിറങ്ങി നിന്നിട്ട് എന്തോ പാത്രം എങ്ങാണ്ടാ കഴുകി വെളീ കൊണ്ട് വെള്ളം ഒഴിച്ചറങ്ങിട്ട് നോക്കിയപ്പണ്ടല്ലോ നിങ്ങ ഈ മേഘ സന്ദേശ സിനിമ കണ്ടിട്ടുണ്ടോ മേഘ സന്ദേശം.
ആ.
മറ്റേ ഒരു ഹോറർ സിനിമ ഉണ്ടല്ലോ സുരേഷ് ഗോപിയുടെ
ആ മനസിലായി ആ
സിനിമേലേ ആ സിനിമയില് രാത്രി സുരേഷ് ഗോപിലെ നടി ആണെങ്കി ഇങ്ങനെ ആ ഇങ്ങനെ കാട്ടിനുള്ളിലോട്ട് പോവുമ്പഴത്തേക്കും ഒരു മം ലണ്ടല്ലോ അവര പറയൂ ബുടി ആ ഏ ഞാന്ണ്ടല്ലോ ഞാ ആ നീ പറ ഫ്രണ്ടിലെ ബാക്ക് വശ എന്തേ
കേക്ക്ണണ്ട് കേക്ക്ണണ്ട്
ആഹ ഞാന് പൊ പൊർകുവശത്ത് എർങ്ങീട്ട് വെള്ളം ഒളിച്ചിറങ്ങിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എന്തോ ഒരു സൗണ്ട്ങ്ങന്നെ ഞാൻ നോക്കിയ പ്പൊ ഒരു സാധനം ഇങ്ങനെ പറ ഇമ്മണ്ട് ഇന്റെ മണ്ടേൽ കൂടി എനിക്ക് പെട്ടെന്ന് ഈ ഓർമ മര ഒരു റബ്ബറണ ആഹ ആഹ് ഞാൻ പേടി ച്ച് നെല വിളിച്ച് കൊണ്ടകത്ത് കയറി ഓടികളഞ്ഞു. ഞാൻ നിന്നേന് കൊറച്ച അപ്പൊർത്തു കൂടിയ ഇത്. ഞാൻ വിചാരിച്ചു ഇങ്ങ് മരത്തോടെ ഇങ്ങ് വീഴുവാണ്. പക്ഷെ ഇതിന്റെ ചില്ലകളും ആ എ ല വശവും ചില്ലകളും ഒക്കെ ണ്ടല്ലോ അതാ നമ്മള അത് ഷീറ്റിൽ വന്ന് തട്ടിയത്. ഭാഗ്യ ത്തിന അതിന്റെ ആ മരത്തിന്റെ തടിയല്ല ഇങ്ങൻത്തേത് അതിന്റെ തടിയൊക്കെ മതിലിനപ്പുറവും ബാക്കി എലയും ശിഖരങ്ങളൊക്കെ ഇപ്പറോട്ട വന്ന് ഇപ്പർത്തോട്ട വന്നത് എനിക്ക് പെട്ട് ടെന്ന് ഈ സിനിമലെ ഈ തിന ഞാനെന്റെ ദൈവത്തിനെ വിള്ച്ചിട്ട് ഒരൊറ്റ ഓട്ടായിരുന്നു വീട്ടിനകത്ത്
ഇപ്പൊ കൊർച്ച് മുന്നെപ്പ വേദനന്റെ മുന്നേ ഞങ്ങക്ക് ഇവിടെ ഒരു വല്യ ഐനിമരണ്ട് അപ്പർത്തെ പറമ്പിലാണെങ്കിൽ കൂടി പക്ഷെ ഇവട്ക്കാ ഫുള്ള് അയിന്റെ കച്ചറ വി ഈ ആ ആദ്യ ച്ചക്ക ആത് അത് ഇങ്ങട്ട് വീണാ പിന്നെ ഫുള്ള് കച്ചറ മുറ്റത് അപ്പൊ ഞാനിങ്ങനെ ചെറീക്കൊന്ന് വെട്ടിക്കൂടെ ഈ സൈഡെങ്കിലും ഒന്ന് വെട്ടിക്കൂടെ ഇങ്ങോട്ട് വല്ല്യൊരു കൊമ്പുണ്ടെ അപ്പൊ ഞാൻ അതേങ്കിലൊന്ന് വെട്ടി തന്നിട്ടുണ്ടെങ്കിനമുക്ക് കൊർച്ചൊര് ആ ആശ്വാമാണ് മുറ്റടിക്കാനൊക്കെല്ലെ അപ്പൊ ഞാൻ ഇങ്ങനെ ഈ പ്രാവശ്യം അതുമലാ മൊ ത്തം കായ്ചെ ആ അപ്പപ്പ വെയിറ്റ് താങ്ങാഞ്ഞിട്ട് പൊട്ടിച്ചാടി ആ പൊട്ടിച്ചാട്യേ കറക്റ്റ് ഞാൻ മുറ്റടിക്കുമ്പഴളാ മുറ്റം അടിച്ചടിച്ച് ഒരു സൈടീക്ക് പോയതോണ്ട് അത് അ ബേക്കി വന്ന് വീണു പിന്നെ എന്താ പിന്നെ അതേപോലെ കച്ചറായി പിന്നെ അത് അവര് വന്ന് ആത് വെട്ടി തന്ന് ആയി വല്യ വ കൊമ്പായതു കൊണ്ട് നമക്കൊന്നും പറ്റൂല. അപ്പൊ അവര് തന്നെ ആളെ വിളിച്ചു തന്ന് അത് വെട്ടി തന്ന് ഒക്കെ ശരിയാക്കി തന്ന്. ഇ പ്പോ വല്ല്യ കൊഴപ്പോല്ല്യ. അതൊന്ന് കൊറച്ചാണ്ട് പോയതോണ്ട് എന്നാലും ഒരു പേടിയാ. അത് ഉം കാറ്റത്ത് ആടുമ്പഴൊക്കെ ഭയങ്കര നല്ല ഹൈറ്റില് നിക്കുന്നോ അധികം വണ്ണല്ലാതെ ഹൈറ്റിൽ പോ പ്പളാ പേടി.
ആഹ് ശരിയാ. അതുതന്നെ ചെല തടികള് തീരെ തടീം കാണൂല. ചെല മരത്തിന് തടി തീരെ കാണത്തില്ല. എന്നാ നൽ കാണുമ്പോ ഇപ്പൊ വീഴും ഇപ്പൊ വീഴോന്ന് അയ്നൊക്കീ നമ്മള് കാ തടിയിൽ അത്രേം എ വീതിയൊക്കെ കാണും അതിന്റെ തടിക്കൊക്കെ പക്ഷെ നല്ല ഹൈറ്റും കാണും. ആ നമ്മള് അതുപോലെ തന്നെ ആ എന്റെ അച്ഛന്റെ വീട്ടിന്റെ പുറക് വശത്ത് ഒരു വല്ല്യ മ് പുളിമരം ഒണ്ടായിരുന്നു അ നല്ല തടിയ നമ്മളിങ്ങനെ അതിനെ ചെന്ന് ചേർന്ന്ട്ട് ഇങ്ങനെ കെട്ടി പിടിച്ച്നിന്നാപ്പോലും എത്ത ത്തില്ല അയിൻ്റെ തടി അങ്ങനെ വല്ല്യ തടിയൊള്ള- പുളിമരായിരുന്നേ- എന്നിട്ട് ഇത് എന്തെന്നാ ഇ ഇത് നമക്ക് പേടിയാ അതും ഇങ്ങനെ ഈ പേരിപ്പുറത്ത ഇങ്ങനെ ഏ നിക്കുന്നെ ഈ-
ഇവിടെപ്പ എനിക്ക് മുറ്റത്ത് നേരെ ഇറങ്ങണ സ്ഥല ഇതൊരു പുളിമാരാണ് പിന്നെ ഞങ്ങൾക്ക് മരങ്ങളൊന്നും- അതിൽ പൊന്ന് അന്ന് തല പോയത് ഇപ്പ അത് വീട് അപ്പൊ ഈ ഒരു പുളിമര ഇന്ന് പണിക്കാര എന്നോട് ചോദിച്ചിത് എന്തിന് നിർത്തിയതാ ഇത് മതിലൊക്കെ പൊട്ടിച്ച് ആ വേര് ഇതാക്കിട്ട് മതിലൊക്കെ പൊട്ടിപ്പോവും പക്ഷെ ആരും അത് എടുക്കുന്നില്ല കാരണം ഈ ലൈൻ കമ്പിന്റെ നടുവ കൂടെ പോ അതിന്റെ ഇടൽ കൂടൊ ഈ ലൈൻ കമ്പി പോണം
ആ ഇത് സംഭവം ഇത് ഈ പുളിമരവും ഉണ്ട് പിന്നെ അതിന്റെ അടുത്ത് ഇങ്ങനെ നമ്മൾ സ്റ്റാർ പുളിഞ്ചിക്ക എന്ന് പറഞ്ഞട്ടൊ ഒരു സാധനുണ്ട് സ്റ്റാർ- പുളിഞ്ചിക്ക എന്ന് പറഞ്ഞട്ട് ആ അതുകൊണ്ട്- ആ അതിന്നെ അത് ഇത് രണ്ടും അടുത്തടുത്താണ് വെക്കുന്നത് പിന്നെ ഉള്ളത് ഒരു തെങ്ങ് ആ തെങ്ങ് മുമ്പേ മുറിച്ചു മാറ്റി നമ്മള് അപ്പോ ഇത് ഇങ്ങനെ കയറ്റത്തിൻറെ അവിടെ തന്നെ ആയോണ്ട് ആഹ് മധുരവും ഒരു ചവർപ്പും കൂടി ചേർന്ന ടേസ്റ്റാ പക്ഷെ കോം. ഇത് വ്യത്യ രസംന്താണെന്നറിയാം ഇത് ഇങ്ങനെ ഈ സ്റ്റാർപിള എനിക്ക് ഒരു ഒരുപാട് കാഴ്ച്ച നിക്കണ നേരത്തെ തത്തകള് അയ്യോ എ എന്ത് ഭംഗിയാ എന്തോ ഒരു എന്തോരം ത തത്തകളാണോ വന്ന് വേ വരുന്നത് ഇത് കഴിക്കാൻ വേണ്ടിട്ട് ഒന്നും രണ്ടന്നും അല്ല ഒരുപാട് ഒരുപാട് തത്ത വരുന്നുണ്ട്.
ഇത് കഴിക്കാൻ വേണ്ടിട്ട് ആ ഭയങ്കര രസാ ആഹ് നമ്മള് ആഹ് പുളിഞ്ചി മരത്തിന്ന് ഒരു ഊഞ്ഞാലിട്ടിട്ടുണ്ട് ആ ഊഞ്ഞാല ഇരുന്നിട്ട് ആടൽ ആടി കളിക്കും അപ്പോ ഒരു ണ്ട് ഊഞ്ഞാലാടാൻ പോയപ്പോ ഒരു ചേരാ അതിമേല് ഇഴഞ്ഞു കേറുക. അതോടൂടി ആടല് നിന്ന് ആഹ് അതോടെ കുടി ആടല്
അപ്പൊ കെട്ടാൻ സ്ഥല ഇല്ലാത്തോണ്ട് ഇപ്പം മുകളില് ഷീറ്റും മേൽ ഒര് ഊഞ്ഞാല് കെട്ടിക്കൊടുത്തു അപ്പൊ അവിടെ ഇരുന്ന് അടിക്കോള ടെറസിന്റെ മുകളില് ആ വ വാ ഊഞ്ഞാലാടാൻ ഭയങ്കര ഇഷ് അ ഇവ്ടെ ആ അപ്പത്തുള്ള വീട്ടില് മാ മാവൊക്കെ ഉണ്ട് അവര് ഊഞ്ഞാലാടും അവര് ഊഞ്ഞാ പക്ഷെ അവര് എപ്പോളും ആയിമേ തന്നെ അപ്പ ഞാന് പെട്ടെന്ന് അകത്തേക്ക് പക്ഷെ എന്ത പേടിന്നറിയൊ ഇരെ ഒറ്റക്കാക്കി അവിടെന്ന് പോരാൻ പറ്റില്ല. ആ മ് മുകളിലല്ലേ തല്ല് കൂടും തല്ല് കൂട് ഏ ഓടും ടെറസിന്റെ മോളൊന്നുങ്ങനെ കേക്കാക്കീട്ട് പറ ആഹ്
ആ ഓക്കെ
ആഹ് ശെരി.